വർത്താനം.
എന്താ കൊപ്പൊന്നുല്ല മക്കളൊക്കെ പോയി ഒഴിഞ് കുതിരികയിക്കാരം ലെ.
ഞാ ആ വെറ്തെര്കാണെ വള്ളം കഴിഞ്ഞു അ ഇപ്പൊഞ്ഞ് കരന്റ് പൊയിക്ക്ണ് കുളിക്കണങ്കി വെള്ളല്ല. അപ്പൊ അതും കുടുങ്ങി കുത്തിർകാ ണം അപ്പം മെഷീൽ ഞാൻ തിരുമ്പാനിട്ടു അതിലിപ്പോ രണ്ട് ഇട്ടപ്പോ വെള്ളം ആയിക്കന്നെ ഒരു ടാങ്ക് വാണം. അപ്പ കറന്റ് പോയത് ഞാൻ ശ്രദ്ധിച്ചിട്ട്ണ്ടായില്ല. അ പ്പം നോക്കുമ്പോ മോട്ടർ ഇടാ നോക്കുമ്പം കരന്റ് ഇല്ല ആഹാ ആ വെള്ളം ഞാ മിഷീനിൽ ഇപ്പോ തുറന്നിട്ടപ്പോ അതിൽ തുള്ളി വെള്ളം വരുന്നില്ല അതിലിപ്പൊ ഞാന് ഔത്ത് ചെന്ന്കാണ്ട് മി മോട്ടർ ഇടാൻ നോക്കുമ്പോ കറണ്ടില്ല ന്താപ്പോ വെള്ളം കേറാതെ വെള്ളം കേറാതെ ങ്ങനെ ഇങ്ങനെ നോക്കിയേന് അപ്പൊ ഇൻവേർട്ടർ ഉണ്ടാകോണ്ടേ കറന്റ് ഏതാപ്പോ എവിടെപ്പോ പോ പോയത റീല്ല അപ്പൊ മോട്ടറും കത്തൂല ഫ്രിഡ്ജും കത്തൂല പിന്നെത് പോയാല്
ആ ആഹ്
ണ്ടി പോയാന്ന് അപ്പ പ്പൊ നോക്കുമ്പം കാരന്റ് ഇല്ല ഇന്പ്പോ കുളിച്ചണെങ്കി വെള്ളം മാണം മറ്റേ പുറത്ത് ബാത്റൂമും കുളിമുറി ണ്ടെങ്കി മു മുക്കി കൊണ്ടെയികടേങ്കിലും കുളിച്ചാ ഇത് അല്ലേ സാധാ കിണർ ന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് ഉള്ള്ക്ക് പൊറത്ത്ക്ക് ബാത്റൂമും കുളിമുറി ണ്ടാക്കിയിട്ടില്ലേ.
ആഹ് ആഹ്.
അപ്പൊ ഉള്ള്ക്ക് മുക്കി കൊണ്ടാവാനും കതി ഉള്ള്ക്ക് മുക്കാൻ കേതിയെടല്ലേ ആ അപ്പൊ പ്പോ ഞ്ഞ് പ്പം കറന്റ് വരാതെ കുളിച്ചാൻ പറ്റൂല്ല മിറ്റം അടിച്ച് വാരാന് മയായിട്ട് അയിനൊന്നും ക്കാ തോണ്ല്ല.
ആ മുറ്റത്ത് കൊന്നും ഇപ്പോ കിട്ടൂല്ല. പുല്ല് പൊന്തിടാണ് ച്ചങ്ങി
മുൻഭാഗം പിന്നെ അടിച്ചലന്നെല്ല കാരണം മുൻഭാഗത്ത് ക്ക്അങ്ങനെ ചമ്മൽ ണ്ടാവൂല്ല കാറ്റ് അടിച്ചാണെങ്കി ആയികൂടെ പോകും. പിന്നെ ഈ ബേക്ക് ഭാകത്ത്ക്കാണ് ഇഷ്ടം പോലെ ചമ്മല് ണ്ടാ കാ അപ്പൊ ചൂല് ട്താ ചെൽപ്പോ കിട്ടന്നെല്ല ട്ച്ചാൻ ഇന്നലെ ഒക്കെ ഞാൻ അങ്ങനെ തോണ്ടി തോണ്ടി തോണ്ടി. അടിച്ചു ആ ഒരു ചോർച്ച ഉണ്ടാവുമ്പളെ ഇപ്പൊ നോക്കുമ്പോ. തീരെ പറ്റണില്ല.
ആഹ് ആഹ് കല്ലിട്ക്കണോ. കല്ല്ട്ട്ക്ക്ണോ മുറ്റത്ത്.
ആ മുറ്റത് കൂടെ ഇല്ല. സൈഡ് കൂടെ ഇട്ട്ട്ടൊള്ളൂ അത് ഈ മ - തെർച്ച്ണീന് വാണ്ടി സൈഡ് കൂടിട്ട്ട്ടുള്ളൂ പിന്നെ കല്ലൊന്നും ഇട്ട്ട്ടില്ല ഉം ആ കല്ല് കൂടാകുമ്പോ തീരീം അടിച്ചാമ് കിട്ടൂലേ. ഇന്ന്ട്ടെന്നെ ഈ ബേക്ക് ഭാഗം ആ സൈഡില് ചൊമര്മ്മക്കെത്ത്- ആഹ് തെറിച്ച്ണീന് ഇട്ടതാണ്. പിന്നെ ഈ സൈഡ് ഡബറും ഇതൊക്കെ ഇണ്ടാവോണ്ടേയ് ഏ. -
ആവൂ റബ്ബറിന്റെ പൂവ് ഇമ് പൂവ് ചാടിയാ പിന്നെ-
ആഹ അത് വ മറ്റേ വേനൽകാലം വന്നാ ഇഷ്ടംപോലെ ചാടും. പൂവും, എലീം കൊറേ ചാടും. ഇപ്പ തന്നെ
ച്ചാലും കാണൂലാ
ആഹ് ഇപ്പ തന്നെ ഇഷ്ടം പോലെ ചാടും. എന്നിട്ടന്നെ അടിച്ചാൽ തന്നെ കിട്ടൂലേ.
ആഹ് നമ്മക്ക് ഇല്ലാച്ചെങ്കിലും അയലോക്കാരതീന്നും ചാടൂല്ലേ?
ആഹ് അയലോക്കാരീന്ന ചാടാ. ഞമ്മളത് ചുറ്റോറോം ഇപ്പൊ കുഴിച്ചിട്ട്ട്ട് ഇണ്ടാക്ണൊള്ളു. ഒക്കെ-
ആഹ്
സപ്പോട്ട മെറ്റേത് അടക്കാപ്പയൊക്കെ അയിമ്മേ ചെറിയേ തയ്യാണയിമ്മെ ഒക്കെ കായിച്ച്ക്ക്ണ്. രണ്ടു വർശായിട്ടൊള്ളു കുടിര്ന്ന്ട്ട്. കുടിര്ക്ക്ണീന്റെ മുന്നന്നെ കൊറെ റംബൂട്ടാന് ആ ചക്ക അങ്ങൻതൊ കുഴിച്ച്ട്ടീന്ന് ചക്കാമരൊക്കെ ഇപ്പൊ ഇണ്ടാവ്ണോള്ളൂ. ഇന്നാലും ചക്കപ്പൊ ഇഷ്ടംപോല അയൽവാസ്യാളെ തൊടൂത്തന്നെണ്ട്. ഇട്ടം പോലെ കിട്ടും. ആഹ കിട്ടും. ആഹ് കിട്ടൊയ്.
ഇപ്പൊക്കണ്ടല്ലോ രണ്ട് കൊല്ലം കൊണ്ട് ചാ കായ്ച്ച്ണതും പലേ ടൈപ്പും ഇണ്ട് ല്ലേ ഇപ്പൊ
ത് കുഴിച്ചിട്ട്‌ക്ക്ണ് രണ്ടു കൊല്ലം കൊണ്ട് ഇതാക്ക്ണ് ഒക്കെ കുഴിച്ച്ട്ട്ക്ക്ണ്.
ഉം ഉം നമ്മളെ തൊടീല് എന്തേലും ഒക്കെ ഇണ്ട്ച്ചെങ്കി അങ്ങനെ സുഖാ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിട്ടും.
ന്ന്ട്ട് ഉച്ചക്ക്ല്ലതൊക്കെ റെഡിആയോ?
ഉം ഉച്ചക്കില്ലതയിക്ക്ണ്. ഉം ഉം അത്- ഇല്ലേ, കുളി കഴിഞ്ഞിട്ടില്ല.
ആഹ്
ഉം. കുളിക്കാനും കൊറച്ച് കഴിഞ്ഞിട്ടെന്നൊള്ളു കുളി
ആ കൊറച്ച് കഴിഞ്ഞ്ട്ട്ലേ ആഹ് ഞാനിന്ന് മോന് മൂത്രൊഴിച്ചീന്നു ബെഡ്സീറ്റ്ക്കൂടെ. അപ്പൊ, അത് തിരുമ്പാന് ഇട്ടതീനാ അത് ഇട്ടതന്നെപ്പോ വള്ളോം കഴിഞ്ഞത്റയാ, മറ്റത് യൂണിഫോമുകളൊള്ളൂ കാര്യായിട്ട് ഇണ്ടാലാ, അത് ഞാൻ- കല്ല്മ്മട്ട് തിരുബേലാണ്.
ആഹ് ഞാന് ഞാൻ മൂത്രല്ലതാ പൊറത്ത് തിരുമ്പല് യൂണിഫോമുകളൊക്കെ മിഷീനിയ്ക്ക്ടലേ ഹ് ഹ് ആ പിന്നെ ശനീം ഞായറും ഉണ്ടാവുമ്പോ കല്ലിമക് കല്ലിമ്മക്കോവാം അപ്പൊ പിന്നെ എന്താറിയോ എന്നും
എന്താട്ടും കോളറൊക്കെ കല്ല്മ്മട്ട്ങ്ങനെ നല്ലോം ഒരച്ച്ക്കാണ്ട് മിഷീന്ലങ്ങട്ട് കൊണ്ടോയിടലാണ് ഇന്നാ പിന്നെ
ആ ആഹ് ആമ് ഞാന് ശനീം, ഞായറും ശനീം ഞായറും ഓരത് പൊറത്ത് ന്ന് തിരുമ്പും. അല്ലെങ്കി കാണ ഒരു മഞ്ഞ കളറണ് ആയി ആയിട്ട്ണ്ടാവും.
ഉം
പിന്നെ പിന്നല്ലെ ദിവസങ്ങളിലൊക്കെ മെഷീന് തന്നെ ഞാൻ തിരുമ്പും.
ഞാനിപ്പോ മോനിന്ന് മൂത്രൊഴിച്ചോണ്ടേയ് അപ്പൊ ബെഡ്ഷീറ്റ് പുതപ്പുണ്ട് അപ്പൊ പിന്നെ അത് തിരുമ്പിയപ്പ അയിൻ്റെ പിന്നെ അയിത്തേൻ്റെ മറ്റെതും കൂടി അത് കഴിഞ്ഞ്ട്ട് മറ്റതും രണ്ടും ഒപ്പട്ട് - റ്റൂലല്ലോ മൂത്രാവോണ്ട് പിന്നെ, ഇല്ലേ മൂത്രം അങ്ങനെ ഒഴിച്ചലൊന്നും ഇല്ല. ഓന് നാലര വയസായി. ഈ മഴയിത്തേ ഫേനും ഇടല്ലേ?
ആ ആഹ്
ഫാനു ഇടല്ലെ. ഫാാന് ഇല്ലാതെ പറ്റൂല ഏത് മഴക്കാലത്തും ഏത് വേനൽക്കും ഒക്കെ വേണം ഫാന്.
ഓ
അത് ഇപ്പൊ ഇനി ഇസ്ക്കൂളിട്ട് വന്നാ തൊട്ത്തി ഞാ പറയാന്നോക്ക തണുക്കാണ് ഫെനൊന്നു ഓഫാക്കു പറഞ്ഞാ കേക്കൂല്ല അത് ത്തുകാണ്ട്
ഹ് ഹ് ഹ് മ്
പിന്നെ ഈ കൊതുക് ശല്യം ഉണ്ടാവോണ്ടേ കൊതുകാളും ഉണ്ട ഈ ഡബറിന്റെ ബേക്കായ കൊണ്ടെ അരിമീൻ കൊതുകൊക്കെണ്ട്. ആ അപ്പൊ ഫേൻ എന്തായാലും വേണം പിന്നെ ഇല്ലേ കുടിച്ചാലും കിട്ടില്ല എന്റെ വീട്ടിൽ അങ്ങനെയാണ് ഞങ്ങ ചെല്ലുമ്പോ ഇവിടുന്ന് ഒന്നുണ്ടാവില്ല കടിയുണ്ടായില്ല അവിടുന്ന്- പോരുമ്പോ കാലുമു കൂടി കഞ്ഞും കൂടി
ആ ക്കെ ഫാൻ ഇഡ് ഫാൻ ഓഫ് ആക്കാതിരുന്നാ പിന്ന ഇങ്ങനൊയിട്ട് വരാ
അ അപ്പൊ ആകെ കടിച്ചു കണ്ടാക്കണ്ട കാലും കൂടി ചോറിഞ്ഞപ്പോ ഇപ്പൊ സ്ക്കൂൾട്ട് വന്നത്തന്നെ അവരീ ത്ത്റൂമിന്റെ അയ്ക്കൂടൊക്കെ പോയി നടന്നട്ടേ സ്കൂട്ട് വന്നിട്ട് ഇത് സ്കൂട്ട് വന്നപ്പോ കാൽ- കുടിയക്ക ആകയങ്ങ്ട് കടിച്ച് തണർത്ത്ക്കണ് ലോയിച്ച് പീവെന്തേലും ആ പീവെന്തെലും കടിച്ചോന്നോയിച്ച് അപ്പൊ പിവെന്നു അല്ല പിയോവണെങ്കിൽ ഒന്ന് താണ്ത്തിട്ടുണ്ടാവും ഇത് മൂ പിന്നെ മൂത്ര പെന്തയില്ലേ ആ- പ്പ ഈ അരിമ കടിച്ചതാ തതോണേലോ നർച്ച അരിമകളാ തോണേ ബാത്ത്റൂമില്ലാത്ത കൂടക്കെ ആഹ് അപ്പൊ ഇയൊക്കെ ആകെ ങ്ങട്ട്
ഉം എണ്ണ തെച്ചുടുത്താം വെളിച്ചെണ്ണ തെച്ചുടുത്താൽ മതി. ഹലോ!
ഈച്ച കടിച്ച് കടിച്ചലണ അറിയേ
ആ ആഹ് വെളിച്ചെണ്ണ തേച്ചുടുത്ത വേഗം കുറവകണാകണാ
ഏ
ഉം അങ്ങനെ അരമനയൊക്കെ കടിച്ചങ്ങാണ്ട് പോന്തും വരും മ് വെളിച്ചെണ്ണ മ് ഞാന അങ്ങനെ കാട്ടലുണ്ട്
ആഹ്
ചെലേ കൊതുകൾ കടിച്ചാ ചൊറിച്ചിലൊട്ട് മാറും ചെയ്യൂല ചൊറിഞ്ഞുങ്ങോണ്ടിരിക്കും.
തേച്ചു കൊടുത്താൽ മതി ന്നാ പിന്നെ അങ്ങനെ കടിച്ച വെളിച്ചെണ്ണ തേച്ചുകൊടുക്കലുണ്ട്. എന്ന പിന്നെ അങ്ങനെയാക്കിയ മതിയാറ്
ഉം ഉം പിന്നെ ഇനി എപ്പളപ്പ സ്കൂളട്ട് വരിയാ?
ഇനി നാലരആവുവേ.
ആഹ് ആഹ് ഇപ്പൊ രണ്ടീസം ക്കാറല്ലേ
ആഹ് ഇനിയിപ്പോ നാളത്തെ കാര്യം പറയേണ്ടി വരില്ല, കാരണം നാളെ ഇനിപ്പ പിന്നെ സ്കൂളൂല്ല ഒന്നുല്ലാരെ ഇതൊക്കെ ആയികയിഞ്ഞു.
ഹും ഹും മദ്രസ കയിഞ്ഞാൽ പിന്നെ ഓലെ ഭരണമായി പിന്നെ വീട്ടില്
ആഹ്
ഉം ഓക്ക് ഫ്രീഡം കിട്ടിയതല്ലേ കളീ മായയും കൊണ്ട് നിക്കാറ്.
വെയിലും ആ കാണണ്ടെ പറഞ്ഞന്നയിപ്പോ കുളിച്ചണെങ്കി കറണ്ടിനി എന്താ എവിടെേലും പണി ഉണ്ടാവാ അറിയാം വന്നെങ്കി അറിയാം അറിയാം ആഹ് ഇവിടെ ഇനി ഏത് എന്ത് എന്താ ഇക്കണാവോ
ആഹ് അപ്പുറത്തന്ന് ചോയിച്ചു നോക്കാം നിങ്ങള ഉടീല് മാത്ര പോയിക്കണുന്ന് ഇനി അപ്പറത്ത- അത് അറീല്ലല്ലോ, ഞങ്ങള് അങ്ങനെയാണ്
ഇപ്പൊ ഈ ഭാഗത്തൂടെക്ക പോയി അയിലൊക്കെ പോ പോകലും ഉണ്ട്
ആഹ് ആഹ് ഞങ്ങള് ഇതേമാരി അങ്ങനെ കുത്തിട്ട് നോക്കണ എല്ലായിടത്തും പോവാണ്ന്ന് കരുതിയിട്ട് കൊറേ നേരം കുത്തിർന്നിട്ട് പിന്നെ കുടുങ്ങിയ- പ്പൊ എന്താ അപ്പുറത്തൊന്ന് ചോദിച്ചുനോക്കാന്ന് കരുതി ചോദിച്ചപ്പോ അവിടെ കറണ്ട്ണ്ട് ഞങ്ങള കുടില് മാത്രാ പൊയ്ക്കണത് എന്നിട്ട് അങ്ങനെ ഒത്തിരിക്കണ് ആഹ് ന്നിട്ട് പിന്നെ പീസോടന്ന് കെട്ടി ഉം അപ്പൊ ശരിയായി ഉം
ഉം
മറ്റേത് ഞങ്ങള് എല്ലായിടത്തും പോയി
തറവാട്ടില് അങ്ങനേനു ഒരീസം മൊ- ട്ട് മോട്ടർ ഇട്ടാ കറണ്ടങ്ങ് പോവും അപ്പൊ ഫീസിനെന്തേലും പ്രശ്നാക്കാ- എന്നിട്ട് പിന്നെ എല്ലോടത്തും കറണ്ടുണ്ട് അതേമാരിക്ക് ഒരീസംടെ കാറ്റ് അടിച്ചിട്ട്- ഞങ്ങളെ വാത്തക്കൂടൊക്കെ കറണ്ട്ണ്ട്. ആ വാത്തക്കൂടൊന്നും കറണ്ടില്ല അപ്പൊ അവിടെ എന്തൊക്കേ പൊട്ടിക്കയാണ്
ആഹ് ആഹ് ഉം ഉം അത് എന്തൂരം ഉണ്ടാവും തറവാട്ടക്ക്?
ഇല്ലേ കൊറച്ചൂട്ന്ന് പോയൽ മതി കാണ് നോക്കിയാ കാണൊന്നില്ല, എന്നാലും ഒരു അഞ്ചു പത്തിനിറ്റ് നടക്കാൻ തന്നെ ഉള്ളൂ, ആഹ് അവിടെ പിന്നെ പശു- ഓൾക്ക് ഒയിവ് ഉണ്ടാവില്ല, ഈ വെയിലിനനുരിച്ചുള്ള പുല്ലൊക്കെ ഉണ്ടാക്കാനും പോകുക പിന്നെ എപ്പളൊന്നും ഇതിലെ വെരൊന്നുംല്ല ഓല് പിന്നെ പാലുണ്ടെങ്കി- കൊറച്ചഴിഞ്ഞാ ഉച്ചഞ്ഞാ കറക്കുമ്പോ കൊണ്ടുന്നേരും
ഉം ഉം ഉം ആഹ്
പിന്നെ ആടാളുണ്ട്
ആഹ് ഒറ്റക്കാ അപ്പോ തറവാട്ടില്?
അല്ലേ എള- ച്ചൊണ്ട്, ഒര് ആകെ രണ്ടാൺമക്കളന്നെ ഉള്ളൂ ഓൽക്ക്, പിന്നെ ഒര്, ഞങ്ങളാണ് വലുത് പിന്നെ എളേച്ചനുണ്ട്, ഇളേച്ചക്ക് മൂന്ന് കുട്ടികളുണ്ട്. ഓല് അവിടെ ഓല് അങ്ങനെ കഴിയും, ഞങ്ങളിവിട ഇങ്ങനെ കഴിയും.
ആഹ് ആഹ്
അങ്ങനൊക്കെണ്. നിങ്ങളൊക്കെ എത്ര ആൾക്കാരാ, എളേച്ചനും മൂത്തച്ചിയൊക്കെ ഉണ്ടോ?
ങ് ആഹ് ഞങ്ങക്ക് പിന്നെ മൂന്നാണുങ്ങളാണ് ഓര് രണ്ട് മൂത്തച്ചന്മാര്, അങ്ങള ചെറുത്.
ആഹ ഇവിടെ നാത്തൂമാരൊന്നും നാത്തൂമാരൊന്നുമല്ല സുഖമാണ് വീടിന് പോണമെങ്കിലൊക്കെ പെട്ടെന്ന് ഞങ്ങൾക്ക് പോകാം ആ ഹോട്ടിലൊക്കെയി നിന്ന് അവരെ കാത്തക്കാനും ആ മുറിഞ്ഞ എന്താണങ്ങ മാ ഇപ്പം കുട്ടികള ല്ലക്ക് രണ്ട രണ്ട് തന്നെ ഉള്ളൂ ആ രണ്ടാമത് കഴിഞ്ഞഞ് പിന്നെ നിർത്തിക്കണം
ഏ
മൂന്നാൾക്കാരന്നെ ഉള്ളൂ മൂന്ന് ഓപ്പറേഷൻ ആവോണ്ടേ ആ പിന്നെ പിന്നെോ ഇതാക്കിട്ടൊന്നുമില്ല നിർത്തി
ഏ ഞാൻ ആരിക്കലും ഉണ്ടാക്കണെങ്കയാൾ കുത്തിരുന്ന് കണ്ട് കളിയാക്കി ചിരിാണ്
ഇവിടെ മുപ്പരി ഇല്ല മുപ്പേര് പോയിക്കണ് പള്ളിക്കൊക്കെ പോയി
പിന്നെ ഫോണില് പഴയത് കാണലും വിക്കലും നമ്മുക്ക് പിന്നെ അതൊന്നും ഇില്ലല്ലോ
ഏ
പല ആൾക്കാർക്കും പല ആൾ സ്വഭാവങ്ങളൾ ആക്കാല്ലേറെ
എനിക്ക് പന്തലി ബാക്കിയഓലക്ക് ഇൻട്രസ്റ്റ് ഇല്ലേ അല്ലെ വല കോമഡി
അപ്പൊ പന്തളില്ലേ പന്തളിന്റെ ഇതല്ലേ
ഉം
ഇപ്പ ഇവിടെ മക്കളൊക്കെ ജെയ്സി കുപ്പായത്തിന് നല്ലോ പന്നട്ടൊക്കത്തിന് ഓരോന്ന് വാങ്ങിക്ക കൊടുക്ക വല്ിയൊക്കെ അല്ലാത്തർക്കൊക്കെ വാങ്ങിക്കണു
ഉം ഉം ഓരോ ദിവസം ആസുപത്രിയിൽ പോയിണ്ട് കുത്തിന്ന് ഉറങ്ങ അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു എത്രങ്ങാനം ആൾക്കാരുണ്ട് ഇവിടെ ഒരു മ ഉറങ്ങണില്ല നിങ്ങള് മാത്രമേ ഉറങ്ങോള്ളൂ ഓലെൊന്നും കളിയണാ പോയിട്ടു
എട
ഓക്കെ എന്നാ